ആ ഇപ്പൊ കിട്ടിയല്ലേ.
ആഹ അപ്പൊ കിട്ടി നെറ്റ്‌വർക്ക് ആയിരിക്കും. അ എനിക്ക് തോന്നപ്പോ വേറെ ഒരു നമ്പറിലാണോ ഞാൻ ഞക്കിയത് എനിക്കൊരു സംശയം.
ഉ മുമ്പേ ഞാൻ ഇത് ഈ നമ്പറിൽ ഞക്കിയപ്പോ വേറൊരു പേരൊക്കെയാ വന്നത്. അങ്ങനെ എന്റെ ഒരെണവും പോയി.
ഞാൻ അവിടുത്തെ നമ്പറും. കോപ്പി ചെയ്തപ്പം മറ്റേ കൊച്ചിന്റെ നമ്പ. ലോട്ടാ കാൾ പോയെ അയ്യപ്പൊ അത്. പ്രശ്‌നമായിരിക്കും നെറ്റ്‌വർക്ക്.
ആ നെറ്റ്‌വർകായിരികാം അ മറ്റേ വേറൊരു കൊച്ചിന്റെ പേര് വന്ന് അങ്ങനെ എൻ്റെ ഒരെണ്ണവും പോയി.
ആ എന്റെ ഒരെണ്ണം അങ്ങനെ ആയി പോയതാ അത് ഞാൻ സമർ സമർ. പ്പിച്ചങ് വിടണോ
അത് ആ സമർപ്പിച്ചേ ന്തോ കുറയ്ക്കൂ കൊ കൊറയുവല്ലയോ അതിന്. ടാസ്കുകൾ കുറയൂടെ അ സമർപ്പിച്ചരാ ആഹ ഉം ഉം
എന്തൊക്കെയുണ്ട് വിശേഷം.
ഓ സുഖായിട്ടിരിക്കുന്നുടെ മഴയൊക്കൊയാന്നോ?
ആഹ മഴയൊക്കെ കഴിഞ്ഞു.
ഓ ഓ ആഹ പിന്നെ പി എഫ. നീ പഠിച്ചൊക്കെ എന്തോ വരെ ആയിടെേ?
ഓ പി യസ് സി പഠനൊക്കെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. പാൽക്കണ്ട് ആ ീടെ എടുത്താലോ എന്നൊന്ന് ആലോചിക്ക
അത് നല്ലയാണോ
ഫാൽക്കൻ യൂറോപ്പിനെ പറ്റി എടുത്ത ഒരു ക്ലാസ് ഞാൻ കണ്ടപ്പോ അതി ഫുള്ളും ആളായി. യൂറോപ്പിനെ പറ്റി മൊത്തം പഠിപ്പിക്കുന്നുണ്ട്.
ഓ അത് ശെരി അതു ഏത് ക്ലാസാഡാ ഫാൽക്കൻ.
ഫാൽക്കൻ പണ്ട് ഉണ്ടായിരിക്കും ഞാൻ ഒരിക്കൽ യൂറോപ്പിന്റെ ഇട്ട ഓർമയുണ്ടോ?
അങ്ങ നിന്ന് പഠിപ്പിക്കുന്ന ആണോ
അല്ല രാവിലത്തെ
ആഹ ആഹ ഒരു ബോഡലൊക്കെ എഴുതി അതല്ല അത് ആ വേറെ വേറെ ആഹ് ആാ ആ് വെളുത്തെ ഒരു ഉയരം കുറഞ്ഞ
ആല്ല അത് നീളള്ള വെള്ളുത്തരു പത്തനംതിട്ട കാരനാ
ഓ ഓ ഓ അത് കൊള്ളാമോ
അപ്പൊ അയാള് ഇപ്പ. ത്തേക്കന്ന താഴെ ലൈഫിന്റെ ആത്ത് എ ഒരു വർഷത്തേക്ക. എൽ ഡി സി ബാച്ചിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിൊമ്പത് രൂപ
ഓ ഒരു വർഷത്തേനല്ലയോ ഇവരുടെ ആണെങ്കിൽ ആറ് മാസത്തേക്കു
അധിക ദിവസം ബേസും പിന്നെ അഞ്ഞൂറ് പ്ലസ് എത്രോ എന്തൊക്കെയോ സംവിധാനം എല്ല എല്ലാം കൂടെ പഠിപ്പിക്കുന്നത് സിലബസ് ഓർഡറല്ലാം അങ്ങനന്താ പഠിപ്പിക്കുന്നത്.
ഓ അത് ശെരി ആഹ ആഹ നോക്കാതെ.
പിന്നെ മിസ്ർ റിജു കാർട്ട് പവർ ക്ലാസ് എടുക്കാായിരുന്നു ഉദ്ദേശിച്ചു പക്ഷെ. അവിടെ വരുന്ന പ്രശ്ന. ന്ന് പറഞ്ഞാൽ ഇത്ര ഡീപ്പ ആായിട്ട് പഠിപ്പിക്കുമോന്ന് സംശയം
ഓ അത് ശെരി
കാരണം, കൊറേയൊക്കെ ഒള്ളെങ്കിലേ
ആ ആ പഠിക്കാനുള്ള എളുപ്പവും കൂടെ നോക്കണോ- ടെ, എല്ലാം കൂടെ എടുക്കാതെ, പഠിക്കാൻ ഏതാ എളുപ്പം എന്നും കൂടെ നോ ക്കണം. ഒരുപാടുണ്ടായാ നോട്ട്
പോയിന്റ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴാണ് എല്ലാ പോയിന്റും വേണ്ടത് അതാ
ആ ആ ഉം
ബേയ്സ് ആയിരിക്കു ഒത്തിരി പേരെങ്ങും ഒണ്ടാ അവി ടെലിഗ്രാമിലങ്ങനോള്ള ജോയിൻ ചെയ്ത ആളോട് ചോദിക്കണ ആള് തന്നാണോ പഠിപ്പിക്കുന്നെന്ന് അദ്യം അറിയണം. വേറെ ഉറക്കം തൂങ്ങികളാണെങ്കി
ഓ ഓ ഓ അത് സത്യവാ ആ ആ
ഒരുപാട് പൈസ ആവോന്നൊരു സംശയുണ്ട് കാരണം, അന്നെങ്ങാണ്ട് ഏതോ ഒരു കോഴ്സിനാച്ചെറുക്കൻ രണ്ടായിരംന്ന് പറഞ്ഞിടുന്ന ഞാൻ കണ്ടു.
ഓ അത് ശരി. ആ ആ അ കൊറഞ്ഞ ഫീസ് ഉള്ളത് നോക്കാം. ഞാനാന്നെ ഇപ്പ രണ്ട് ദിവസം കൊണ്ട് ഒന്ന് നോക്കുന്നു പോലുമില്ല. മറ്റങ്ങാരുടെ ഇപ്പൊ ഇട്ടിട്ടുണ്ടായിരുന്ന് അതാ ഹൊ മറ്റേ എൻട്രിയുടെ, എന്തുവാ അങ്ങേരുടെ പേര്‌?
ഏ
പ്രദീപ് വന്നോ പ്രതീപ് സാർ
ആ പ്രതീപ് സാറ് പ്രതി മുഖത്തിലെ അങ്ങേര് ഇട്ടിട്ടുണ്ടായിര്ന്ന് സയൻസ് കേട്ടോ. അപ്പൊ അത് ഞാൻ നോക് യതും ഇല്ല. ഇനി എല്ലാം കൂടെ ഒക്കെ ഒന്ന് നോക്കണം.
ഞാൻ ആദ്യത്തെ ഒരു ക്ലാസെ- ങ്ങാണ്ട് നോക്കീട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ടി
ആ ആ ആ ഞാൻ അന്ന് ഒന്ന് അതും അതും നോക്കിട്ടേ പോ പോവാവു പിന്നെ എന്നും എന്നും ഈ പ്രീവിയസ് വരുന്നുണ്ട്. അതും നോക്കണോന്ന് വിചാരിച്ച് അതും നടക്ക
ആ അത് നോക്കണോന്ന് വച്ചിട്ട് സമയം കിട്ടുന്നില്ലെന്നുള്ള
ഉം അതും കൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കി നല്ലെയായിരുന്ന്.
അല്ലെ പിന്നെ ഫാസ്റ്റായിട്ട് ഇത്ര ദിവസം കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരിടത്തില്ലേ.
ആ ആ അതാ നല്ലത്, മുപ്പത് ദിവസം കൊണ്ട് എൽ ജി എസ് നേടാന്നും പറഞ്ഞുകൊണ്ട്
പൈസകൊടുക്കാതെ ഫ്രീയായിട്ടുള്ളതൊണ്ട്ന്ന് തോന്നുന്നു അങ്ങെനുള്ളത് എടുക്കാ ആ
ഫ്രീയായിട്ടുള്ളതാ ഇത്ര ഓരോ ദിവസ്സോഎണ്ണിയെണ്ണിയിടും
ആ അപ്പൊ അതാണെങ്കി വേഗം നമ്മക്കാ ഓർഡറലങ്ങ് പോവാ
ആ അതും അതും നോക്കുന്നില്ലേ അതില് ഇതില്ലാത്ത് കണ്ടതാ കിടക്കുന്നെ നോക്കുന്നില്ല പിന്നെ അതിന്റെ ഇടയ്ക്ക് മാക്സ് വരുന്നുണ്ട് പ്രീ വി എസ്, എൽ ജി എസ്.
ഉം
ആ എൽ ജി എസ്, മാക്സ് എന്നും പറഞ്ഞുകൊണ്ട്
ആ അത് അത് നോക്കിയില്ല
ആ അത് നോക്കണം പിന്നെ ഒക്കെ ഇനി അപ്പൊ നോക്കുവന്തോ എന്തുവാല്ലോ ഹാൾ ടിക്കറ്റ് എന്നത്തേന് വരുവായിരിക്കും
ഹാൾടിക്കറ്റ് അറിയത്തില്ല വില്ലേജിന്റെ കാലത്ത് പരീക്ഷ പത്തൊമ്പത് സപ്റ്റ ബർലാ അതിന്റെ ഹാൾടിക്കറ്റ് അഞ്ചിന് വരും. അപ്പ ഇതിന്റെ ഹാൾടിക്കറ്റ് പതിനെട്ടല്ലേ അപ്പം നാലിനോ അഞ്ചിനോ വരുവായിരിക്കും
വരുവായിരിക്കും അപ്പൊ അറിയാം ആദ്യം അല്ലാതിരുന്നാ മതിയായിരുന്നു
ഉച്ച കഴിഞ്ഞ് സെക്ഷൻ വെച്ചിട്ടുണ്ടല്ലോ അതൊ ഒരു
ആ ഉണ്ട് ഉണ്ട്
ക്ഷനുണ്ട് ഉച്ചക്കുംണ്ട്
ഉച്ചയ്ക്കും ഉണ്ട് അപ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന ആക്കി കുറുക്കി പോണന്നുണ്ട് ഒന്ന് നടന്നമതിയായി
എല്ലാം എളുപ്പമുള്ളത് പഠിച്ചതൊക്കെ വന്നാ മതിയായിരുന്നു
ആ ഇപ്പടുത്തേന് എന്തെങ്കിലുവേ
ചിലരൊക്കെ കണ്ടോ, ആദ്യത്തെ ട്രിപ്പിൽ തന്നെ കിട്ടുന്നെ എനിക്ക്തോന്നുന്നു അവര് പഠിച്ചതായിരിക്കും വിടെ ചോദി
ആന്ന് ആന്ന് പഠിച്ചതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ചോയ്ക്കും
നമ്മളൊന്ന ആ നമ്മക്ക് വരുന്ന പ്രശ്നംന്ന് പറഞ്ഞാൽ നമ്മള് ചെല്ലുമ്പത്ത്- നമ്മക്ക് ശരിയല്ല അതാണ് വിഷയം
ആ ആ പിന്നെ മാക്സും കൂടെ ഒക്കെ ഒന്ന് നോക്കി എന്തേലും എളുപ്പംഉള്ളെ വല്ലോം
എഴുപത്തഞ്ചാണ്
എത്ര
എലിമിനറി എഴുപത്തഞ്ചാന്ന്
എന്തുവാപ്പൊ ഇതോ കട്ട് ഓഫോ ആ അറിഞ്ഞൂടടേ. നേരത്തേക്കെ എത്രായിരുന്നു വരുന്നെ അത്രയൊക്കെയായിരിക്കും. ആ ആ അപ്പൊ അത്രയൊക്കെവരും ആ എൽജിഎസ് അല്ലിയോ അപ്പംപിന്നെ എളുപ്പമുള്ളയൊക്കെ ആയിരിക്കും ഉം ഉം ഉം
അതെങ്കിലും കിട്ടിയാരിന്നെങ്കി
ആ
മേനും ആ മേനിലും എന്റെ മേനി വരുമ്പോ കുറച്ച്പേരെ കാണത്തുള്ളൂ. ഈ പ്രിലിമിനറി ന്ന് പോകുമ്പം
ആ ആ പ്രിലിമിനറിന്ന് പോവാ, ആ മെയ്നി വരുമ്പോ കൊറവായിരിക്കും ഓ ഈഎൽജി എസ് യഥാർത്ഥം മീൻ വേണ്ടായിരുന്ന്. ഒരെണ്ണം മതിയായിരുന്നു
അതാ ഞാനും ആലോചിക്കുന്നത് കട്ടോഫ് തോനെ ആയിരുന്നല്ലോ അപ്പൊ പിന്നെ ഒരെ ണ്ണം മതിയായിരുന്നു എന്നിട്ട് ആ എൽ ഡി സി ക്ക് ഒരെണ്ണം കൊണ്ട് വെച്ചെക്കുന്നു
ആ ഹാ
അത് വന്നെങ്കി, എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്ത് ത്തേഴിന്റെ ഈ ഡിസംബറി വരുവായിരിക്കും.
ഉം ഉം എൽ ഡിക്ക് ഒന്ന് വെച്ചിട്ട് ഇത് കാണാൻ രണ്ടെണ്ണം ഇത് ഒരെണ്ണം വെച്ചാ മതിയായിര്ന്ന്.
എല്ലാർക്കും കൂടുതലും കിട്ടി പോന്നേ പക്ഷെ പക്ഷെ അവരങ്ങനെ ചെയ്തോണ്ടി
ആന്ന് ആന്ന്.
ഇപ്പ കണ്ടില്ലെ പി എസ് സി ഇന്നലെ വാർത്തയ്ക്കാത്തെ ഏതോ റിസർച്ചിന്റെ അതില്, പത്ത് പേര് നിയമനം കിട്ടി. പത്ത് പേർക്ക് നിയമനം പത്ത് മാർ ക്ക് വാല്യൂ ചെയ്യാതെ പത്ത് എത്ര വരെ നിയമിച്ചു അവർക്ക് ക്കെല്ലാം നോട്ടീസ് അയച്ചിട്ടുണ്ട്, എളുപ്പന്നെറങ്ങിക്കോളാൻ ജോലീന്ന്.
ആന്ന് ആന്ന്. ആ അയ്നകത്ത് ഏയ്ത് ചൊ ചെയ്ത് ഇട്ടേക്കുവ. അവരെ പ് ന്തോ ഏ പേപ്പർ നോക്കിയില്ല. നോക്കാതെ മെയ്ൻ റാങ്ക് ലിസ്റ്റിലങ്ങാട്ട് എത്തി.
താഴെ കിടക്കുന്ന അത്രം പേർക്ക് ജോലി കിട്ടുമായിരിക്കും അല്ല്യോ
ആ കിട്ടുവായിരിക്കും അവരുടെ പേപ്പർ നോക്കിയില്ലടേ മെയിൻ ഉള്ളവരുടെ മാത്രം നോക്കി ഏ എന്നിട്ട് തിരികികേറ്റിയതാ എന്തോ സി പി ഐ യുടെ അങ്ങനെങ്ങാട്ട് ഏതണ്ട് നേതാവ് അങ്ങനങ്ങാട്ട് ആ രാഷ്ട്രീയപരമായിട്ട് അങ്ങ് കേറ്റിയത്
അത് നേരത്തെ ഇരുന്ന നേരത്തെ ഇരുന്ന കാലത്തെ സമയത്തേല്ല ഇപ്പോഴ ത്തെ ആണോ അത്
നേരത്തെ ഇരുന്ന കാലത്തെ സമയ എന്നും ഇതൊക്കെ തന്നെ ഇതിനകത്ത് ഈ അത് ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റാ കേട്ടോ വെളിയിലുള്ളവരെ കേറ്റിയതല്ല ജോലിയുള്ള ഒരു ഹയർ ആ ആ ജോലിയുള്ളൊരു ഹ ഹയറിന് വേണ്ടി ചെയ്തതാ ആ ആ അതാ അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ തന്നാ
മറ്റെ കൊച്ച് എന്നോട് പറയാരുന്നു ആ ഒരു കെട്ട് പുസ്തകമുണ്ട് പഠിക്കാന് ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്. അത് പാസ്സായാലെ യു ഡി ക്ലർക്കിലോട്ട് കേറാൻ പറ്റത് ത്ത്ള്ളല്ലോ. അപ്പം കുറച്ചെ ടെസ്റ്റിന് എപ്പോഴും പോവായിരുന്നു മെയ് മുതൽ മെയ് ഏ എത്ര പതിനഞ്ച് മുതൽ എങ്ങാണ്ട് മെയ് അവസാനം വരെ എക്സാം ആയിരുന്നു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആയിരുന്നു
ഓ ഹോ അതു ശരി
ആ പിന്നെ എന്തെങ്കിലും ഇരിക്കയാരുന്നു. അത് എൽ ഡി എഴുതിയതാ. മെയിന് ഒള്ളാരുന്നു. അങ്ങനെ കിട്ടിയതാ
ഓ അതു ശരി ഉം ഉം എങ്ങനെലും ഒരു ഇതി കേറിയിരുന്നെങ്കി നല്ലയാരുന്നു
ആ ഇതി സ്റ്റേയിറ്റ്മെന്റ് ഉണ്ടോ എനിക്ക് എൽ ഡി എഫ് സ്റ്റേറ്റ്മെൻറാണോ
സ്റ്റേറ്റ്മെന്റ് ആയിരിക്കത്തില്ല മെയിന് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ഇത് ഓപ്ഷൻ ആയിരിക്കും എന്തുവായാലും പ്രതി മുഹത്തലയുടെ എടുത്ത് വെച്ച് നോക്കിട്ട് പോവാം
ഉം. ഇ പി ഓ ക്കാ ഏതിനോ ഒരെണ്ണ സീ സി ചോദിച്ചു സിംഗിൾ ആരുന്നു സ്റ്റേറ്റ്മെന്റില്ലാതെ
ആരടെ നോക്കിട്ട് പിന്നെ എന്തുവാ കറണ്ട് അവെയറും അതൊക്കെ മെയിൻ ആയിട്ടുള്ളതേ ഏതെലും ഒരുക്ക് വീഡിയോ കണ്ടിട്ട് പാം ആ ശരി എങ്കിയാസ്